ഹല്ലോ
ഹലോ ഗുഡ് മോർണിംഗ്
ആഹ് കേൾക്ക പറ്റ്ൺണ്ട് ഗുഡ് മോർണിം
ആഹ് ക്ലിയറല്ലേ എന്താ വിശേഷം
എന്താണ് പ്രത്യേകിച്ചൊന്നുല്ല ഒക്കെ സുഖായിട്ട് പോണ് എന്താ ങ്ങളെ വിശേഷൊക്കെ ഓ കഴിഞ്ഞു
വേറൊന്നുല്ല സുഖം എന്തായിരുന്നു ഇ ന്ന് സ്പെഷ്യല്
പിന്നെ ഇന്നിപ്പോ സ്പെഷ്യലായിട്ടൊന്നുല്ല നമുക്ക് ദോശ ഉണ്ടാക്കീന് ഇന്ന്ഇപ്പ ദോശ അത് കൊറച്ചുള്ള നി ഉണ്ടാക്കിയത് അപ്പൊത്തിന് നമ്മള് കൊറച്ച് കടെ പോയിക്കാണ്ട് കൊറച്ച് പൊറാട്ട കൊടുന്ന്
ആഹ് ഞായറാഴ്ച്ചായ പിന്നെ പൊറോട്ടക്ക് ഭയങ്കര ചെലവാല്ലേ
ആഹ് അതെ പിന്നെ എല്ലാരും മക്കളൊക്കെ വീട്ടിലുണ്ടാവോല്ലോ അപ്പം
ആഹ് ഡെയിലി അല എല്ലാ ആഴ്ച്ചാലും ശീലാക്കണ്ട കേട്ടോ ഹെൽത്തിന് നല്ലതല്ല
അതെങ്ങനെ അങ്ങനെ വാങ്ങലൊന്നുല്ല ഇന്നിപ്പനി രാ രാവിലെ ദോഷമാവ് കുറച്ച് കുറവേനി ഇപ്പൊ പിന്നെ നല്ല മയിയല്ലേ അപ്പൊ അങ്ങനെ വാങ്ങീതാ
മഴ മാറി മഴ മാറിയില്ലേ
ഇല്ലല്ല ഇന്ന് നല്ല മയേ
ആണോ
ആഹ് അവിടൊന്നും മയല്ലാ?
ആഹ് ഇവിടെ മഴുണ്ട് നല്ല മഴന്നെ ഇവിടിം
ആഹ് ഇന്നലെന്നും മയല്ലേനിട്ടോ ആഹ് ഇന്ന് നല്ല മയേ ആഹ് ഇന്ന ഇന്നലെപ്പ ഒരു കുട്ടി വെള്ളത്തു പോയില്ലേ മയന്റെ നല്ല മയ എവിടോ മല പൊട്ടി വന്ന് ആഹ് അയിനെ കിട്ടിട്ടില്ല
ഹയ്ശ്യോ
അത് എടോ പോയലോടോ പോയാണ്ടേ നീന്താൻ പോയതാണോല്ലോ
ആഹ്
അയില് കുറെ കുട്ടി കുട്ടിയേൾ ഇണ്ടായിന് പത്ത് കുട്ടിയേളെ റ്റെ ഇണ്ടായീന്നു കുട്ടിയെള്ന്നറഞാ പത്തിരുപഞ്ച വയസ്സായ ആൾക്കാരാണലോ
ആഹ് ആഹ്
ഇപ്പം ഇവൽ ഇയാള് നാ നാലാളെ രക്ഷിച്ചണ് പറഞ്ഞ് ഇന്നലെ ഇന്നലെ വൈകുന്നേരാണ് ആറണിക്കോ ഒ ക്കാണ് തോന്ന്ണ്ട്
ആണോ ഞാൻ ന്യൂസ്‌ കണ്ടില്ലട്ടോ അശ്യാ ഇത് ഈ മഴ മഴക്കാലായി കഴിഞള്ള ഒരു പ്രശ്നാണത് മക്കള് ശ്രദ്ധ കുറവ് മാത്രല്ല
നാലാൾക്കാരെ പിന്നെ ആ കുട്ടി രക്ഷി- ച്ച്ണല്ലോ വെള്ളത്തി മുങ്ങിയപ്പോ പിന്നെ ആയി പിന്നെ ഏതോ മലങ്ങട്ട് പൊട്ടിങ്ങാണ്ട് കല്ലും മണ്ണൊക്കെ പാടെ ഇങ്ങട്ട് വന്നേല് പിന്നെ ആ കുട്ടിനെ കാണാതായി
ആണോ ഇത് ഏത് സ്ഥലത്തെ രുന്നു അപകടം.
ഏത് സ്ഥലത്താണന്ന് പൊയ എവിടെണ് അറിയില്ല ഇവിടെ ഞങ്ങളെ വീടിന്റെ അടുത്താണ് കുട്ടി കുട്ടിന്റെ വീട് ഇവിടെ കീശ്ശേരി അറിം അപ്പൊകുട്ടി ഏത് പൊയേലാ പോയത് ന്ന്ന്നും ഞാൻ അറിഞ്ഞി ഇല്ല പിന്നെ ഇവിടെപ്പങ്ങനെ ഓരോരുത്തര്ങ്ങനെ പറ്ഞ്ഞാണ് രണ്ട് ആകെ രണ്ട് മക്കള്ള്ളതാണ് പറഞ് ഇവന്റെ കല്യാണം എന്തോ ഉറപ്പിക്കേ അങ്ങനെ എന്തോ ചെയ്തും ചെയ്തുണ് പറഞ്ഞു
എന്താ ചെയ്യ നമുക്ക് വരാൻ പോണ കാര്യം നമുക്ക് അറിയില്ലല്ലോ
ആ അതന്നെ ഇന്നാണെങ്കി ആ വീട്ടില്
അതെന്നെ ശ്രദ്ധി ച്ചാലും മരണം നമ്മളെ പിന്നില്ണ്ട്. പക്ഷെ ന്നാലും ഞമ്മള മക്കളും അതെ എന്നാലും ശ്രദ്ധ വേണായിരുന്നു.
അതെന്നെ. പിന്നെ ആ വീടിൻ്റെ എട് ത്താണെങ്കില് ഏട്ടന്മാരും അനിയന്മാരും അങ്ങനെള്ളേ ഏട്ടന്റെ വീട്ടിൽ ഇന്ന് കല്യാണു ആണ്.
ആഹ് ആഹ്
കല്യാണം ഇപ്പം ഇനി എന്താ കാട്ട്ണാവോ ഒരൂട്ടര് പറഞ്ഞ് ഈ നീട്ടിയെക്കണ്ടി വരും. പക്ഷെ ഓല് എല്ലോട്ത്തും കല്യാണമ്മളിപ്പോ എല്ലാരിം വിളി
ആഹ് അതെ അതെ പറയണ്ടി വരും. ഉം നീട്ടി വെക്കണ്ടി വരും. ഇപ്പം ആളല്ലല്ലോ മരിച്ചേക്ക്ന്നെ ആ ആ അതെ. എന്തായാലും നഷ്ടപ്പെട്ടെന്നെ പേ മ്മ് പേരൻ്റ്സിന് മാത്രം മരി ച്ചാൾക്കും പോവും പേരൻസിനും പോവും വേറെ ആർക്ക്?
അതാണ് ഇപ്പോ ഞമ്മള് ഇങ്ങനെ അമ്മള് പറയും ഞമ്മളെ
ക്ക്ട്ട്ന്ന് പക്ഷെ ഒരിക്കലും ഇല്ല നമ്മള് മരിച്ച നമ്മക്കും പോവും ന മ്മളെ ഉപ്പാക്കും ഉമ്മാക്കും അല്ലെങ്കി അച്ഛനും അമ്മക്കും വേറെ ആർക്കും ഒന്നും പോവില്ല.
അത് നേരാണ്.
പിന്നെന്ന് പറയാന് ഇപ്പന്ന് പറയാനേ ഇങ്ങനെ കുട്ട്യള് വള്ളത്തിലും കുണ്ടിലൊക്കെ ഇങ്ങനെ കൾച്ച് നട്ക്കും ഞമ്മള് കരുതും ഞമ്മളെ ഭാഗ ത്തൊന്നും ഇല്ല്യല്ലോ വെള്ളംന്ന്.
അതേ അതെ അതെ അപകടം എങ്ങനെയും വെരാ.
മുന്നില് ഇങ്ങട് പൊട്ടി ഇങ്ങട്ട് വരല്ലേ മലൊക്കെ.
ആഹ് അതെ അതെ ക്ഷെ ഞങ്ങള വ്ടെ ഏരിയേലങ്ങനെ മലേം കുന്നൊന്നും ഇല്ല ട്ടോ അതുകൊണ്ട് മഴയില് വല്ല എർ ഏ എർത്ത് കമ്പ്യോ അതായത് ഇലക്ട്രിക് വയറ് അ ങ്ങനെ വല്ല എർത്ത് അടിച്ചിട്ട് മരിക്ക അല്ല അപകടം വരാൻ വല്ല പണിയൊന്നുല്ല വഴ്ക്കി വീഴോ വല്ല വണ്ടികളും മേത്ത് കേറ അതൊക്കെ അപകട ങ്ങളെന്നേണ് മരിക്കാൻ നല്ല പണിയൊന്നും ഇല്ല്യല്ലോ.
കയ്ഞ്ഞ മാസം ആ കഴിഞ്ഞ വർഷാണ് ഇന്റെ വീടിന്റെ എട്ത്ത് തൊട്ടട്ത്ത്ള്ള വീട്ടിലെന്നെ ഒന്നര വയസ്സായ കുട്ടി അമ്മള് ഇങ്ങനെ ആ കുട്ടീന്റെ ഉ ഉമ്മീം ബാപ്പിം ഹോസ്പിറ്റലിലേനി അപ്പോ ജേഷ്ഠത്തിന്റെ വീട്ട്ല് കൊണ്ടോയാ ക്യത കുട്ടീനെ അങ്ങനെ ആ കുട്ടി ഓല് തിര്മ്പാൻ തിര്മ്പിക്കാണ്ട് ചിക്കാൻ വാണ്ടി കൊണ്ടോയതാ അയ്ന്റെടേല് ബക്കറ്റില് വള്ളം ഇണ്ടായിനി ആ കുട്ടി ബക്കറ്റ്ക്ക് ഇങ്ങനെ ഏന്തി നോക്ക്യതാണ്. അയിലാ കുട്ടി ബ ക്കറ്റ്ക്ക് തല കൗന്ന് വള്ളംതാക്കി കുട്ടി മര്ച്ചു ഒന്നര വയസ്സായ കു ട്ട്യാനി.
ആഹ് ഇപ്പോ കൊർച്ച് മുന്നേ വേറൊരു അപകടം ഇണ്ടായല്ലേ നമ്മള് വെള്ളത്തിന്റെം ഇതിൻ്റെം ഒന്നും അല്ല മിന്നൽ അട്ച്ചി ട്ട് വരെ പ്രശ്നം ഇണ്ടായിലേ അപ്പോ എല്ലാ അപകടങ്ങളും വെ രാന് വല്ല പണിയൊന്നുംല്ല. ശ്രദ്ധിക്ക മരിക്കാൻ ഇള്ളത് എന്താലും മരി ക്കും പക്ഷെ ഇന്നാലും സ്രദ്ധ നമ്മളെ മ ക്കളെ നമ്മളെന്നെ നോക്കണം. അല്ലെങ്കി മുതിർന്ന ആൾക്കാരൊക്കെ ഇണ്ടെങ്കിലാണ് വെള്ളം അങ്ങ ത്തെ ഏരിയേക്കൊക്കെ പോവുമ്പം
അതെന്നെ.
ആ ഇന്നെന്തായിരുന്നു ലഞ്ചിന് എന്തായിരുന്നു സ്പെഷ്യല്?
ലഞ്ചിന് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല്യ. ഇന്നിപ്പ സ്പെഷ്യലൊന്നുംണ്ടാക്കിട്ടൊന്നുല്ല. മയആയേനോട് ഇങ്ങനെ ഇരി
ഇന്ന് പൊർത്ത്ന്ന് വേടിക്കാന്ന് വെച്ചിട്ടായിരിക്കുലെ. പിന്നെ പൊറാട്ട തിന്ന കാരണം വെഷ്പ്പ് ഇണ്ടാവില്ല.
ഇല്ല പൊർത്ത്ന്ന് അങ്ങനെ വാങ്ങൊന്നുംല്ല. ഇനി ഇപ്പോ കൊർച്ചും കൂടി കയ്ഞ്ഞിട്ട് ന്നമ്മളൊര് ഇപ്പ തൺ പ്പയ്നോ മഴയാവുമ്പ്ലേ ഇബ്ലേ ചോറ് വെച്ചാ രാത്രിയൊക്കെ തൺ ക്കും. അപ്പോ കൊർച്ച്ന്നെ ഉം. നേരം വെയ്കീട്ട് വെച്ചാല് പിന്നെ രാത്രിയെക്കൂടിം ഇണ്ടാവൊല്ലോ അങ്ങനെ വിചാരിച്ചിരിക്കാണ്. തീ അട്പ്പത്ത്ക്കൊന്നും പോയോക്കീട്ടില്ല ഇന്ന്.
ആഹ് ആഹ് എല്ലാ എ എന്നും നെയ്ബേഴ്സിന്റെ അട്ത്ത്ക്കൊക്കെ പോവോ?
അങ്ങനൊന്നുംല്ല്യ.
സമയം കിട്ടുമ്പോ ഒന്ന്
ആ സമയം കിട്ടുമ്പോക്കെ ആ ഞാ അറ്യാനി ഇപ്പ ഞമ്മളെ പണ്യായ്ട്ട് ഇങ്ങനെ പോവാന്നല്ലാതെ ഒഴവില്ലല്ലോ?
ആഹ ആഹ്.
ഉം. ന്നെ ഞാറഴ്ചൊക്കെ ആകുംമ്പോളും സ്കൂള് ട്യൂ സ്കൂളി ല്ലാർഞ്ഞ്യിട്ട് കാര്യല്ല ട്യൂഷൻ ഇണ്ടാവും മോള് പത്ത് ക്ലാസിൽ ഉള്ളതുണ്ട് ആപോ ഓൾക് ട്യൂഷൻണ്ട് പിന്നെ മദ്രാണ്ട് ചെറിയ മോക്ക് മദ്രാസ് ണ്ട് പിന്നെ വലിയ മക്കളുണ്ട് ഓല പുട്ടി വന്നാണ് അവര് ഇങ്ങനെ ഹോസ്റ്റലിൽ പഠിക്കണ കുട്ടികളാണ് ഓല് ഇപ്പം മുഹറല്ലേ
ആഹ ആഹ
ആ പോയിവായപ്പോ ഇപ്പൊ വുന്നാണ് അപ്പൊ പിന്നെ ഞമ്മക് ഒന്നുംണ്ടാവുല്ല പിന്നെ നിങ്ങളിപ്പോ എന്തെന്ന ഭക്ഷണം രാവിലെ ഉണ്ടാക്കിയ
രാവില ഇന്ന് അടായിരുന്നു മറ്റേ ഗോതമ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പരത്തീട്ട് അറിയില്ലേ ഞങ്ങ അവിടക്കെ അടാന്ന പറയട്ടാ ആഹ തേങ്ങി ശർക്കരിം ആ അതെ അതെ തേങ്ങ അല്ല അവിക്ക അ എനിക്ക ഇഷ്ടല്ല ചുറ്റെടുത്ത എടുത്തത് ഇഷ്ട കല്ലല് വെച്ചിട്ട്ട്ട് എടുത്തിട്ട്
ആഹ ആ ആ ആഹ പിന്നെ ആയിക്ക കറി എന്താ ഉണ്ടാക്കപ്പൊ
കറി മധുരമുള്ളതാണ് ഞാൻ മാത്രമേനിക്ക് കറി കൂട്ടുള്ളൂ മീൻകറി തലേ ദിവസത്തെ മീൻകറി ഉണ്ടെങ്കിൽ അത് കഴിക്കും ആ
ആഹ് മധുര ആ കുട്ടിയേക്ക ഒന്നും കറി ആവശ്യം ഉണ്ടാവൂല മതി ഉ കറി മധുരംണ്ടാവൂല
ഞാനീ മദുരത്തിക്കൂടെ കറി കൂട്ടുമ്പോ എല്ലാരും പറയും എങ്ങനെ ടേസ്റ്റ് എങ്ങനെ കോമ്പിനേഷൻ പക്ഷെ എനിക്കിഷ്ട്ടാട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടാ
അത് ഓരോരുത്തർക്കും ഓരോതാണല്ലോ ഉ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയായിട്ട് മീനൊക്കെ എങ്ങനെയൊക്കെ
മീന് കൊഴപ്പില്ല നമ്മളെ റോഡ് സൈഡന് നമ്മളെ വീട് ഏഹ വൈകുന്നേര സമയങ്ങളിൽങ്ങനെ ഈ കടപ്പുറല്ലേ കടപ്പുറത്ത്ന്ന് വര്ണ മീനുകളൊക്കെ വണ്ടിൽ ഇങ്ങനെ കൊടുന്ന് വിക്കും നമ്മള് പിന്നെ ഡെയിലി എന്താ ഡെയിലി മീൻങ്കാരം വരും അവരതും മേടിക്കും
ആഹ
ആഹ മീ കൊഴപ്പൊന്നുമല്ല പിെ എന്റെ എന്റെ വീട് സ്വന്തം വീട് കടൽ ഏരിയയില പക്ഷ എന്നാലും മീൻ അവിടെ ചെ എന്നാലും നല്ല മീൻ അല്ലല്ല അവിടെ നല്ല നമുക്ക് സ്ഥലം പറയാൻ പാടില്ലല്ലോ ആഹ അതെ അപ്പൊ അവിടെ മീന് ഇവിടു അതായത് എന്റെ ഹസ്ബൻഡിന്റെ വീടിൻന്റെ അടുത്തേക്കാും റേറ്റില് ചിലപ്പോ ഞങ്ങൾ അടുക്ക് കിട്ടും പറയുമ്പോ അടു ട്ടാണ് കടൽ
ആഹ് അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് വരുമ്പോ കൊറെ കൊണ്ട പോരോ
അങ്ങനെന്നും കൊണ്ടരന്നില്ല പൈസ കൊടുക്കണ്ടേ പൈസ കൊടുത്താലേ എല്ലായിടത്തൊന്ന കിട്ടുള്ളൂ ഉം ഇങ്ങനെ പിന്ന എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻറിന് ഈ മീൻകച്ചോടാ അപ്പൊ അവര് അവ ഒരുപാട് കൊണ്ടരും അവർക്കിങ്ങനെ ഇൻക് കൊണ്ട് വിൽാനൊക്കെ കൊ കൊണ്ടുവന്നതൊക്കെ അതൊക്കെ കൊടന്ന് വരും അങ്ങനെ ഒരുപാട് കഴിക്കാത്ത മീനുകളൊക്കെ ആ ബ്രദറ കൊട ട്ടണ കഴിച്ചക്ക്നെ
ആഹ വല്യ മീനൊക്കെ കിട്ടൂലേ അങ്ങനെ ഇപ്പൊ ഞമ്മള് വല്യ മീനൊ ഇപ്പമ്മൾ എന്തേ പരിപാടൊക്കെണ്ടയ്ലല്ലേ വാ മുള്ളുല്ല
ആ ആ അതെ ഞങ്ങളട തൊരു പൂരണ്ട് ഞങ്ങളെ നാട്ടിലൊരു പൂരണ്ട് ആ പൂരത്തിന് അവിടെ ചിക്കനും സ്രാവ് മസ്റ്റ് ആാണ് ഉ സ്രാവ് ഇല്ലാത്ത പൂരല്ല ഞങ്ങളൊക്കെ എന്റെ നാട്ടിലൊക്കെ പെരുന്നാളിന് സ്രാവല്ല ചി ചിക്കനും ബീഫ ഒക്കെ കൂടെ മേടിക്കാന്നല്ലാതെ ഒരു പെര്ന്നാൾ പോലെയാണ് ഞങ്ങളെ നട്ടരുക്കാ പൂരം. ശെരിക്കും ഭയങ്കര ഹിന്ദു ങ്ങനെ മതം ഒന്നുല്ല എല്ലാ മതക്കാർക്കും അന്ന് ആ പൂരത്തിന് ഭയങ്കര കാര്യണ് അപ്പൊ എല്ലാരും വീട്ടിലും സ്രാവും മീറ്റ് ന്താ? ചെ അതുണ്ടാവും.
ആ ആ ഇപ്പൊക്കെ അയ്ന് മീനിനൊക്കെ നല്ല വിലയാണല്ലല്ലേ?
ആ മീനും വില ഒക്കെത്തനുവിലന്നെ പക്ഷെ വിലയന്ന് വെച്ചിട്ട് നമ്മള ആരും യൂസ് ചെയ്യാതിരിക്കണില്ലല്ലോ എല്ലാ സാധ അതന്നെ നമ്മള് അതാണ് ഈ സെയിൽസിന്റെ ഒരു ഇത നമ്മളെ ത്ര വിലലും നമ്മളത് കഴിക്കും അപ്പൊ അവര്ത് വില കൂട്ടും പിന്നെ അവർക്കും ഒരു ലാഭം വേണ്ടേ.
ത് വില ആയാലും നമ്മളിപ്പോ വാങ്ങാതെക്കുല. തോന വാങ്ങിട്ടില്ലെങ്കിലും കൊറച്ചെങ്കിലും വാ ങ്ങോല്ലോ
അങ്ങനെ
ആ
എപ്പഴ നല്ല മഴ സ്റ്റാർട്ട്‌യ്തിട്ടുണ്ട് ഇവടെ
ആ ഇന്ന് ഇന്ന്പ്പ മയന്റെ ദിവസ
ആ അതന്നെ മഴക്കാരായിട്ടാണ് ഇങ്ങനെ നിക്കണത്.
ഇങ്ങനെ മഴ പെയ്ത അങ്ങോട്ട് പോവുകവാണെങ്കിൽ ഒരു വ ബുദ്ധിമുട്ടില്ല തിങ്ങനെ ചാറിക്കൂണ്ട് മഴയുമ്പളെ
ആ ഇവിടെ രാവിലെ നല്ല മഴയിരുന്നിട്ടോ ചാറല്ല നല്ല മഴന്നൊയിരുന്നട്ടോ.
ഇവിടെങ്ങനെ മഴങ്ങനെ ചാറിട്ട് നമക്ക് മുറ്റത്തക്കന്ന് ഇറങ്ങാൻ തന്നെ വയ്യ.
ആ ആ ഇവിടെ നല്ല മഴ
മ് എനിക്ക് അപകടങ്ങളെ കാര്യം പറഞ്ഞപ്പോഴേ അത് ഭയങ്കര എടങ്ങാരായ ഒരു കാര്യാ ആരായാലും നമ്മുടെ ആലല്ല ഫാമിലി അല്ല ന്നാ പോലും മക്കള ആ വലുതായാലും ചെറുതായാലും ഒരു നേരത്തെ ഒരുതല്ലേ. അവിടെന്ന് ശെരിട്ടാ നമ്മുടെ ടൈം കഴിഞ്ഞന്നശരി.
ആ ന്നാ ശരി ഓക്കെ.
ആ ഓക്കെ ശരി.